ഹലോ
അതെ എന്താണ് വർത്താനം നല്ല വീട്ടിലിരിക്കാണോ അതോ എന്തെങ്കിലും പരിപാടായിട്ട് ഇങ്ങനെ നടക്കാനോ ന്താഅന്റെ പരിപാടി
വെറുത വീട്ടിരിക്കാണ് നമുക്കിപ്പോ ഓൺലൈൻ കൂടെ ചെറിയ വർക്ക് കിട്ടിക്കാന് അത്ങ്ങന നമ്മളിങ്ങനെ തട്ടി മുട്ടി ചെയ്തുകൊണ്ടരിക്കയാണ് വേറെരു പണിയില്ല പേരെല് വെറുതെ കുത്തിരിക്കുകന്നെ
അതെ ഞാനിപ്പ ഇങ്ങനെ മാറ്റി കുളിച്ച് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കന്ന് ചങ്ങൈമാരി ഇപ്പ മന്തിക്കാണ്ട ചോദിച്ച അപ്പ എങ്ങനെ ചെങ്ങായിമാരുടെ കൂടെ മന്തിയക്കാണ് ഇങ്ങനെ നമ്മുടെ നാട്ടില് പുതിയൊരു കട വന്നണ് അ അപ്പൊ അവടെ പോയിട്ട്ങ്ങനെ എ മന്തിക്ക് വാണ്ടിന്റൊരു അയ്ന് വാണ്ടിങ്ങനെ ഒരുങ്യേനു ഓ ഇങ്ങള് ങ്ങനെ മന്തി നല്ലോണം കയിക്ക്ണ ആളാണോ
ഞമ്മള് മന്തി നല്ലം കെയ്ക്ക്ള്ളാളെന്നേണ് ഞമ്മക്ക് സാധാ നോർമൽ മന്തിയാണ് ഞമ്മക്ക് കൂടുതലിഷ് ടം നോർമൽ അൽഫാം പെരി പെരി ഹണി അങ്ങൻത്തെ ഐറ്റംസൊന്നും നമ്മക്ക് വെല്ലാതെ ഇഷ്ടല്ല ഹണില് പിന്നെ മധുരായോണ്ട് നമ്മക്ക് അത്ര അങ്ങട്ട് ഇഷ്ടല്ല നമ്മളെ പിന്നെ ഇവടെ കൂടുതല് ഞമ്മള് കെയ്ച്ച്ക്കണ്‌ പർഞ്ഞാ ഇവടെ ഞമ്മളെ പട്ട് പട്ടാമ്പൊരു ഭാഗത്ത് നമ്മളെ പിന്നെ നെഹ്ദി നെഹ്ദി അടിപൊളി ഫെയ്മസായ കടേ ഇങ്ങളവടെ നെഹ്ദി പർഞത് എവടേങ്കിലു പ്പങ്ങളവടെ
അതെ അതെ നെഹ്ദി നമ്മളെ നാട്ടില് വെന്ന്ട്ട്ണ്ട് പിന്നെപ്പ ഞാൻ ച്ചത് ഇപ്പൊ ഒരുപാട് കടകൾ വെന്ന്ട്ട്ണ്ട് ഇപ്പോ ഏരിയട് ത്ത കാലത്ത് അറിയപ്പെണ് കുബാബ അറിയേക്കാരം കോഴിക്കോട്ള്ള കുബാബ അങ്ങനൊരുപാട് മന്തി കടകള് ഒരുപാട് മന്തി കടകള് ഇപ്പടുത്തൊരുപാട് രീതില് പ്രശസ്തയായിക്കൊണ്ടിരിക്കാണ് അത് ഞാൻ മനസ്സിലാക്കണ് വെറും മന്തിന്ന്ണോണ്ട് ഒരിക്കലും പ്രശസ്തി ഇപ്പൊ കിട്ടൂല്ല മന്തിനെന്ത് വെറൈറ്റി കൊണ്ടുവര്ണ ആൾക്കാരാണ് ഇപ്പൊ ഈ ഒരു കാലത്ത് പിടിച്ച്ക്ക്ണത് ഇപ്പ ഞമ്മക്ക് പ്പൊ എല്ലാ മന്തി കടകളിലും നോർമൽ മന്തി കിട്ടും സാധാരണ മന്തി കിട്ടും പക്ഷെ അതിന് പുറമെ അവര് പ്രത്യേകം അവര് ആ മറ്റുള്ള കടയിൽ ത്യാസങ്ങളും അവരവടെ എന്തേലും തരത്തില് വേറെ ഒരുപാട് തരത്തില് ഒരുപാട് പുതിയ പുതിയ ഇനങ്ങളവടെ പരീക്ഷിക്ക്ണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്ക്ന്നത് കുബാബയിൽ പ്പൊരു പുതിയ ഇഷു പുതിയ രിനം ഞമ്മളെ അണ്ടിപ്പരിപ്പ് അതുപോലെ തെന്നെ കാശു കാര്യങ്ങളൊക്കെ വെച്ച്ട്ട് ഒരു മ റ്റൊരു ഇനം അഥവാ ഇ റി ബ്ലെ വാരിയെല്ല് വെച്ച്ട്ട് പോത്തിന്റെ വായേല് പ്പെ അങ്ങൻത്തെത് പോലെതെന്നെ ആടിന്റെ വാരിയെല്ലൊക്കെ വെച്ച്ട്ട് അങ്ങൻത്തെ ഒരുപാട് മന്തികളൊക്കോല് ന്ത്‌ കൊണ്ടുര്ണത് അപ്പാൾക്കാര്ക്കെന്ത്‌ അതിനോട് ഭയങ്ക രിതില് മനസ്സിലാക്കി എന്തപ്പൊ ജീവിതത്തിലൊരിക്കല് ന്ന് നമുക്ക്ന്ന് ട്രൈയാക്കണംന്ന് വിചാരിച്ച ആൾക്കാര് ന്ന് വടെ പോവാണ് അയിന് ഭയങ്കര തില് ആൾക്കാര് ഭയങ്കര രിതില് അവടെ വെന്ന്ട്ട് ഭയങ്കര ജനം അവടെ വെന്ന്ട്ട് ഞാനൊക്കെവടെ പോയന്ന് ടിക്ക നമ്മക്കവടെ ഇത്ണ്ട് കൂ ടിക്കറ്റ്ണ്ട് അതവാ ഡിപ്പൻസ് നമ്മക്കൊരു കൂപ്പണ് കിട്ടും അപ്പൊ ഞാനൊക്കന്ന് ആയി ആയിരാമത്തതേയ്ക്കാണ് നമ്മക്ക് കിട്ടിന്നത് അപ്പത്രത്തോളം വെയ് ഈ ജനാവലി ആൾക്കൊക്കെ ഇതിനോട് ഭയങ്കര താല്പര്യാട്ടൊ പ്പൊ നമ്മളിപ്പൊ ഏത് ഫാമിലിയുടെ കൂടിം യാത്ര ചെയ്യാണെങ്കിലും നമ്മ ക്ക് വെടേങ്കിലൊക്കെ കട കണ്ടാല് അവടെ മന്തിണ്ടോന്നാ അധിക ആൾക്കാരും അന്വേഷിക്കാ അല്ല ബിരിയാണിനോടൊന്നും വെല്യ താല്പര്യല്ല പിന്നെ കല്യാണങ്ങളൊക്കെണ്ടാട് കല്യാങ്ങളൊക്കെ ബിരിയാണിണ്ടാവും അല്ലാത്ത സമയങ്ങളൊക്കെ മന്തികളാണ് എല്ലാര്ക്കും താല്പര്യം അത് പ്പൊ ഒരുപാട് കടകള് പ്പൊ വർധിച്ചു നമ്മളവടെ പ്പങ്ങളോടെ ഏതൊക്കെ മന്തി കടകൾ കട അറിയപ്പെട്ട മന്തി കടകള് ഏതൊക്കെ ള്ളത്
ഞമ്മളിവടെപ്പോ അറിയപ്പെട്ട മന്തിക്കടാന്ന് പർഞാല് നെഹ്ദി, അർബണ്ടയ്ന് പിന്നെ അൽ റെയ്ദാനി അങ്ങനെ പിന്നെ നമ്മളെ ഇങ്ങട്ട് വെരാണ് അലിഫ് അങ്ങൻത്തെ കൊർച്ച് അറിയപ്പെട്ട മന്തി കടണ്ട് പിന്നെ അധികവും ഞങ്ങള് പൂവാറ്, അർബണ്ടീന അവടെ കിടിലം സ സർവീസു ആണ് കിഡിലം ഫുഡാണ് പിന്നെ നെഹ്ദി പറയുമ്പോ ഞങ്ങക്ക് പാലക്കാട് റോഡ്മ്മക്ക് പോണം അല്ലെങ്കി പിന്നെ ഞമ്മക്ക് ഞങ്‌ക്ക്ള്ളത് പെരിന്തൽമണ്ണ അങ്ങോട്ടൊക്കെ പോണം അങ്ങാടിപ്പുറം ആ ഭാഗത്ത്ക്ക് പോണം പിന്നെ തൃശ്ശൂര് ആ ഭാഗത്തൊക്കെ ഞങ്ങളെ അട്ത്ത് അട്ത്തല്ല ഞമ്മളെ കൊർ ച്ച് ലോങ്ങൊക്കെ മന്തി കയ്ക്കാൻ പോമ്പോ ഞങ്ളെ അട്ത്ത് പറയാൻ പ്പതെന്നെ ഉള്ളൂ പിന്നെപ്പൊ മെയിനായിട്ട് ഞങ്ങള് നെഹ്ദി പോയാതെന്നെ അവടെ നിക്കാള്ളെ ഭയങ്കര ക്യൂ ആണ് നെഹ്ദീല് നെഹ്ദീല് എത്ര നിന്നാലും ഫുഡ് കിട്ട് കിട്ട് ട്ടാ പണിയാ ഒന്നാമത് ഓൽക്ക് ഭയങ്കര കസ്റ്റമേസാ ഓൽക്കെങ്ങനെ ഓലൊരീസ് സം ഓലൊര് ഓലൊര് പ്രോഫിറ്റെന്നെ ണ്ടാവും രണ്ട് രണ്ടര ലാക്ക് ഓലെ പ്രോഫിറ്റ് അത്രയും കസ്റ്റമേസാണ് ഓൽക്ക് വരണത് അപ്പോ ഓലെ മന്തി അയ്നുള്ള വെറൈറ്റി സംഭവം ഉണ്ട് അതാണ് ഓലൊരു മെയിൻ കാര്യം മന്തി അത്ര അടിപൊളി മന്തിയാണ് നഹദിക്കാരെ ഞമ്മളിപ്പോ ഇഞ് വേറെ മന്തി കടേൽ കേറി കഴിച്ചാലും ഒലെ മന്തിടത്രേ അടിപൊളി മന്തി വേറെ വരാല്ല ഞങ്ങളെ ഈ ഭാഗത്തൊന്നും പിന്നെ ഞങ്ങക്ക് അടിപൊളി മന്തിന്ന് ഈ പട്ടമ്പി ചുറ്റുഭാഗത്ത് വരാള്ള ഞങ്ങക്ക് അർബണ്ടൈയിന് വരാള്ള മന്തിക്കട അടിപൊളിയാണ് ബാക്കിയുള്ള മന്തിക്കട വെച്ച് നോക്കുമ്പോ പിന്നെ ആയ് ഞങ്ങള് അധികം കഴി നോർമലാണ് പിന്നെ പെരി പെരിയാണെ കഷ്ടപ്പെടുന്നവർക്ക് കൊഴപ്പല്ലാത്ത സംഭവം തന്നെയാണ്ത് പക്ഷെ നമ്മൾ ഈ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യയില് കൊറവാക്കാനും പക്ഷെ കേരളത്തില് കൂടുതല് ഇത് കാരണം ഞമ്മക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കര കൂടുതലാണ് ഒന്നാമത് ഞാൻ ആൾക്കാര് ഒന്നാമത് ഓവർനൈറ്റ് പന്ത്രണ്ട് മണിക്ക് ശേഷാണ് ഈ മന്തി കഴിക്കാൻ പോകാ അതൊക്കെ ഭയങ്കര ഡൈജസ്ന് ഭയങ്കര കംപ്ലൈന്റ് വരാനുള്ള സംഭവാണ് നമ്മളെ ഈ ശരീരത്തിന് അതൊന്നും ആൾക്കാര് നോക്കാതെയാണ് നമ്മള് തിന്നാൻ പോണത് ഭയങ്കര ഡേഞ്ചറും ആണ് ഭയങ്കര ഇഷ്ട്ടോണ് എല്ലാർക്കും
അതെതെ നിങ്ങള് കാര്യം പറഞ്ഞപ്പളാണ് കേരളത്തിന് പുറത്ത് ഇപ്പൊ ഞാൻ ഈ ഒരുപാട് കാലം കേരളത്തിൽ നിന്നിട്ട് പിന്നെ ഇപ്പം ആസാമിൽ ഇങ്ങനെ ജോലിക്ക് ആവശ്യാത്ഥം അവിടെ പോയി അപ്പൊ ആസാമില് പോയപ്പോന്തെ ആസാമില് നമ്മള് മന്തിണ്ടോ ചോദിച്ചു അതോ മാസാമില് പ്രധാന സി റ്റിയായിട്ടുള്ള അഥവാ ആസാമിന്റെ തലസ്ഥാനമായ ഗുവാഹത്തിയിൽ ഇറങ്ങിയിട്ട് നമ്മള് മന്തിയുണ്ടോന്ന് ചോയ്ച്ച് അവിടെ ആകെ ഒരു മന്തി കടയെ ഞങ്ങക്ക് കാണാൻ പറ്റിയെ ഗുഹാവത്തിന്ന് പറഞ്ഞാ വല്യൊരു സി റ്റീല് ആകെ ഒരു മന്തി കട അതെന്നെ നമ്മവിടെ ഏതോ ഒരു മന്തി അറിയാ നമ്മുടെ നാട്ടാര് ഇത് തന്നെ മന്തി തന്നല്ലേ അവിടെ കിട്ടിയത് അപ്പൊ നമ്മളെ അത് മനസ്സിലായി കേരളത്തിലാണ് മന്തി എന്നുള്ള സാനം ഭയങ്കര രീതിയില് അറിയപ്പെട്ടതും ആൾക്കാര് അത് അത് ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടെത്തിയിട്ട് അത് പിന്നീട് കേരളത്തിലേക്ക് പല പ്രവാസികളുടെയും ഒരുപാട് പുതിയ പുതിയ ആശയങ്ങള വെച്ചിട്ട് ഇവിടെ കൊണ്ടുവരാണ് അത് പിന്നീടാണ് കേരളത്തിലാണ് വ്യാപിച്ചു ഇപ്പൊ ആൾക്കാര് വ്യത്യസ്ത രീതിയിൽ കൊണ്ട് വന്നു എന്നാ കേരളം വിട്ട് കഴിഞ്ഞാല് മറ്റു സംസ്ഥാനങ്ങളില് ഇത്തരം മന്തി ഭയങ്കര രീതിയില് സുലഭമായി കിട്ടൂലാ അപ്പൊ ഞാൻ മനസിലാക്കിയത് ഇവിടെ അടുത്ത് ഞാൻ യാത്ര ചെയ്തപ്പോക്കെ മനസ്സിലാക്കിയതാ കാരണം നമുക്ക് മന്തി നമ്മള് കേരളക്കാര് മലയാളികളെ നിലക്ക് അവർക്ക് മന്തി ഇല്ലാതെ ഒരിക്കലും ഒരാഴ്ച അല്ലെങ്കിൽ ഒര് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഒന്നും നില നമുക്ക് നിൽക്കാൻ സാധിക്കൂല്ല അപ്പൊ നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മള് ഒരു അഞ്ച് മാസൊക്ക ഒരു സ്ഥലത്ത് നമ്മ ഈ ആസമിൽ താമസിച്ചപ്പം ഒരു മന്തി പോലും കിട്ടാതെ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടൊയ് പിന്നെ അപ്പം ഈ അടുത്ത് ഇവിടെ ഒരു ആസാമി സുഹൃത്ത് അദ്ദേഹം ഒരു കട തുടങ്ങുന്നുണ്ട് അദ്ദേഹം കേരളത്തില് ഒരുപാട് കാലം വർക് ജോലി ചെയ്തിട്ട് അദ്ദേഹം അവിടെ നിർത്തിപ്പോയിൻ സ്വന്തമായിട്ട് ആസാമില് കേരള ബിരിയാണി അതുപോലെ കേരള മന്തി എന്ന പേരില് ഒരു കടെക്കെ തൊടങ്ങീണ്ട് അപ്പൊ ആഹ് അവിടെ പോയിട്ട് കഴിച്ചപ്പോണ്ട് അതിപ്പടുത്ത് തൊടങ്ങിട്ടേ ഒള്ള്ട്ടോ അപ്പോ അവിടെ പോയി കഴിച്ചപ്പോ നമുക്ക് തനതായ കേരളത്തിന്റെ ആ രുചി അണ്ട് മനസ്സില് മനസ്സിൽ വന്ന് അപ്പൊ അ അപ്പോ അത് കഴിച്ചപ്പോ അവിടത്തെ ആസാമികളും ഭയങ്കര രീതിൽ ഓൽക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഭയങ്കര രീതീല് ഇപ്പ കച്ചവടം കാരൃങ്ങളും ഇവിടെ നടക്കാന്നൊള്ളൂ പിന്നെ നിങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യാണ് ഭയങ്കര രീതി ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പ സംഭവിക്കണത് അത് ഉള്ള വിഷയാണ് കാരണം ആൾക്കാര് പൊതുവെ ഞാൻ മനസ്സിലാക്കുന്ന ആൾക്കാര് പൊതുവായി ഈ മന്തി കടകള് അധികം ഓപ്പണാ തൊറക്കാ എന്നുള്ളത് ഒരു വൈകുന്നേരം നാല് മണി അഞ്ച് മണി മുതൽ തുറന്നിട്ട് രാത്രി ഒരു രണ്ട് മണി മൂന്ന് മണി വരാണ് ഇത്തരം കടകളുടെ ഏഹ് തൊ തൊറക്കാ സമയാ എന്നുള്ളതാ ആ ഒരു സമയത്തിനാ ആൾക്കാര് വരാ പൊതുവേ ആൾക്കാർ വീട്ടിൽന്നൊക്കെ എറങ്ങല് രാത്രി പത്തുമണി പന്ത്രേണ്ട കാ നേരത്തെ എറങ്ങും എന്നിട്ട് അവരണ്ട് വന്തി വടിച്ച് ഫിറ്റ് അല്ലാണ്ട് പള്ളം നിറയെ കഴിച്ചിട്ടുണ്ട അവരണ്ട് പോയി ഉറങ്ങാണ് അതാണ് നിങ്ങള് പറഞ്ഞ നിങ്ങള് പറഞ്ഞത്കറക്റ്റ് നല്ലൊരു പോയിന്റ് ആണ് അപ്പൊ അത് അത് കഴിച്ചിട്ട് അവരുടെ ഉള്ളിൽ ദഹി ദഹിക്കാനുള്ള സമയം കിട്ടണില്ല പോയിന് ഉറങ്ങാണ് അത് പിന്നീട് വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സം ഭവിക്കണ്ട എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോ ഈ ഒരു എടുത്ത കാലത്ത് നോക്കുകയാണെിൽ ഒരുപാട് വിഷാംശങ്ങൾ അഥവാ മന്തി കഴിച്ചിട്ട് വിഷാം വിഷ കല്ലർന്ന ഒരുപാട് കേസുകളൊക്കെ നമുക്ക് ഇപ്പ പത്രങ്ങളിലൊക്കെ നമുക്ക് അറിയപ്പെട വായിക്കാൻ സാധിച്ചിട്ടുണ്ട് അഥവാ മന്തി കഴിച്ചിട്ട് വിഷാംശം അഥവാ മനസ് ശരീരത്തിൽ ഒരുപാട് ഇത്തരം രീതി ല് വിഷം അ അ അടങ്ങിയിട്ട് ഒരുപാട് ആള്ക്കള് അസുഖ ബാധിരായിട്ട് കടന്നേരം. മ മ മരണപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്ട്ടോ. അപ്പൊ ഇതാണ് നമുക്കിപ്പ വിശ്വസിച്ച് മന്തിഴിക്കാനും പേടി കാരണം ചിക്കനൊക്കെ പോയൊക്കെ വരുമ്പോ. എത്രത്തോളം അതില് നല്ല കോഴിയാണേനും ചീ ചീത്ത കോഴിയാ നമുക്ക് പറയാൻ പറ്റ്ണ്ല്ല. അപ്പൊ ഈ ഒരു വിഷയത്തി എന്താ പറയാനുള്ളേ ഈ അസുഖങ്ങള് വ്യാപിക്കാൻ ഇതൊരു കാരണമാവുണ്ടോ. ഈ ആശുപത്രികളില് വലിയ വലിയ ആളുകളുടെ നിര വരാണ് ഇത്രം മന്തി കഴിച്ചിട്ട്. അപ്പോ ഡോ ഈ ഡോക്ടർ മാര് പറയണ് ഇത്തരം മന്തികള് ഇത്തരം ബീഫ് പുറത്ത പോയിട്ട് ഫുഡ് ഭക്ഷണം കഴിക്കുന്ന അറിഞ്ഞ് കഴിഞ്ഞാൽ കാരണന്ന് പറയേണ്ട് അപ്പൊ ഈ വിഷയത്തില് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്.
അതില് നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഇപ്പൊതന്നെ പറയാനുള്ളത് ഒന്നാമത് ഈ ആൾക്കാര്. നിർത്തണ്ട ഒരു കാര്യം പറഞ്ഞാല്. ഈ പന്ത്രണ്ട് മണിക്ക് ശേഷള്ള ഫുഡെ ഒന്നാമത് പത്ത് മണി മുന്നേ അല്ലങ്കി ഒമ്പത്. പത്തുമണി മാക്സിമം അല്ലെ പതിനൊന്ന് മണി അതിന്റെ ഉള്ളിൽ ഫുഡ് കഴിച്ച് ഓല് നിർത്തണം. പിന്നെ ഒന്നാമതീ പറഞ്ഞ ഈ മന്തില് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഓല് കൊറെ സാനങ്ങൾ ചേർക്കണ്ട് ഈ കളർ ഐറ്റംസ് ആണെങ്കിലും. മന്തി മന്തി കളറ ആണെങ്കിലും അതിന് വേണ്ടിയിട്ട് കുറെ ഐറ്റംസ് അയില് ചേർക്കണ്ട്. പിന്നെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാല് മന്തി ഒന്നാമത് അൽഫാമൊക്കെ ചിലത് വെന്ത്. ട്ട്ണ്ടാവില്ല ചെലപ്പോ പച്ച റിച്ച് പോലെ ചെ ലോല് തിന്ന്ന്നുണ്ടാവും. പിന്നെ ഒന്നാമന്ന് പറഞ്ഞാല് ഈ ഒന്നാമത് നമ്മൾ ഈ ഗ്രില്ലിമ്മ ചുട്ടിട്ടാണ് ഈ സാധനം എടുക്കുന്നത്. ഒന്നാമത് ചെൽപ്പോ ഇത് ചൂട് നല്ലം പോലെ ഒന്നും വെന്തിട്ട് പോലെണ്ടാവില്ല നമ്മള് പച്ചറച്ചി തിന്നണ പോലെ തോന്നും. അപ്പൊ അതൊക്ക നമ്മളെ വയറിലേക്ക് പോകുമ്പോ നമുക്ക് ഡൈജസ് ചെയ്യണെങ്കി ഭയങ്കര. പണിയാണ് പിന്നെ ഒന്നാമത് കേരളത്തിൽ ഇപ്പോ ഒര് ബിരിയാണി കട കാ കണ്ടാലും. ബിരിയാണി കേക്ക ഒരു നൂറിലധ ഒരു പത്ത് ശതമാനം പോലും അല്ല അഞ്ചു ശതമാനം കൂട്ടിക്കോ അഞ്ച് ശതമാനം ആൾക്കാരാണ് ബിരിയാണി കഴിക്കുക. എല്ലാവരും എവിടെ ചെന്നാലും മന്തികട ഉണ്ടോ മന്ത അവിടെ നിർത്തയാമതി മന്തി കഴിക്കാന്ന പറയുള്ളൂ എല്ലാരും പിന്നെ മന്തി പറഞ്ഞാൽ കുറച്ചുന്നല്ല കഴിക്കാ. എല്ലാടത്തും അൺലിമിറ്റഡ് ആണ് മന്തി അപ്പൊ മന്തി ഇങ്ങനെ കൊടന്ന് ഇങ്ങനെ തിന്നിട്ട്. വയർ നിറയണേനും വയർ നിറഞ്ഞാലും അൺലിമിറ്റഡ് അല്ലേ ഫ്രീ അല്ലേ. എത്ര വേണേങ്കിലും തിന്നാലോ അങ്ങനെ ഒരു മൈ ല്ലാരും അടിച്ചു തിന്നും പിന്നെ അതില് മെയിന് ഒരു കാര്യണ് മയോണൈസ് പറഞ്ഞരു സംഭവം. മയോണയ്സ് അടിച്ച് മിന്നുല്ലാരും പക്ഷെ മയോണെയ്സാണ് ഇതില് ഏറ്റവും വലിയ ഡേയ്ഞ്ചർ സാധനം. ഈ മന്തില് ഈ സംഭവത്തില് പിന്നെ ആൾക്കാരെ അത് ശ്രദ്ധിക്കാ കുറച്ച് മിന്നിട്ട് പിന്നെ ഒരു ഒരു മാസ മാസത്തിലൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ഒരാള് മന്തി തിന്ന ആൾക്ക് നല്ല പണി കിട്ടും. അപ്പോ ഇതില് മെയിന ആയിട്ടുള്ള കാര്യം പറഞ്ഞാല് മന്തി നമ്മള് ഇവിടെ എന്തായാലും നിർത്തലാക്കാൻ പറ്റൂല. ഒന്നാമത് ഗൾഫ് രാജ്യത്ത് വന്ന സംഭവമാണ് ഗൾഫിലുള്ളവരി ഇത് എന്തായാലും ഓല് അങ്ങനെയാണ് ആടിനെ കൊന്നിട്ടും. ആടിനെ അർത്ത്ട്ടും ആടിനെ ഇതാക്കിട്ടും ഒട്ടക്കത്തിന്റെ ഇതൊക്കെ ചുട്ട് തിന്ന്ണോരാണ് ഓൽക്ക് ഇതാെരു വിഷയെല്ലാത്തൊരു കാര്യാണ് പക്ഷെ നമ്മള് ഈ മലയാളികള് പർണാല് ഓൾറെഡി ഇപണ്ടത്തെ അമ്മള് സാദാ ചോറ് അമ്മളീ സാദാചോറ് കറി പപ്പടം അങ്ങൻത്തെ ഐറ്റംസ് തിന്ന്ണോര് പെട്ടെന്ന് ഇതിന് അഡിക്റ്റ് ആവുണു അപ്പൊ ഭയങ്കര പരമായ ഹെൽത്ത് ഇഷ്യൂസ് ഇണ്ടാവും നമ്മളെ വീട്കളിലൊക്കെ ഇപ്പൊ ആഴ്ചയില് ഒരു മൂന്നീസം മന്തിയോ അല്ലെങ്കി ബിരിയാണിയോ അല്ലാത്ത ഇതാേ ഇണ്ടെങ്കില് ബിരിയാണിയൊ ഇത്രിം കൊയപ്പല്ലാത്ത ഒരു സംഭവേര്ന്നു പക്ഷെ ഇപ്പൊ ബിരിയാണി നിർത്തീട്ട് മന്തിയിലേക്ക് എല്ലാരും കടന്നു പോയി അപ്പൊ ഇതിന് മെയ്നായിട്ട്ള്ള കാര്യം പർണ ഈ അറബ് രാജ്യത്ത്ന്ന് ഞമ്മള് ഇത് ഇങ്ങട്ട് നാട്ടിലേക്ക് കൊട്ന്നത് കൊണ്ടാണ് ഇത് വെയിൻ കാര്യം പിന്നെ ഇത്‌മ്മെ കൊറെ ആൾക്കാര് പ്രോഫിറ്റ് ഇണ്ടാക്കും ചെയ്തു പക്ഷെ ഹെൽത്ത് ഇഷ്യൂ ഭയങ്കര എടങ്ങറാണ് ഞമ്മളെ നാട്ടില് ഹെൽത്തിന് ഭയങ്കര കംപ്ലൈന്റ് അതെപോലെ ഹോസ്പിറ്റൽല് കൂട്തല് ആൾ ക്കാര് അൾസറ് അങ്ങൻത്തെ അസുഗായിറ്റ് വെര്ലാെടങ്ങി വയറ് വേദന ഫുഡ്ഢ് ഇൻഫെക്ഷൻ ഒക്കെ ഇതിന് കാരണാണ് പിന്നെ കൂട്തലും ആള്കള് ഇത് അഡോപ്റ്റ് ചെയ്യ്ണത് മലയാളികളാണ് ആസാമീസ് പോലും ഞമ്മളെ നാട്ടില് വന്നാ മന്തി തിന്നൂല ഒര് സാധനം ചോറ് വെച്ച് തിന്നും അല്ലെങ്കി ബിരിയാണി അത്രെ പൊറാട്ട ട്രൈകളും ഡെയ്ഞ്ചറാണ് മന്തിപർണത് മന്തിംഅൽഫാമും ഇതില് നിങ്ങളെ അഭിപ്രായം ഇപ്പൊ എന്താ പറയാന്ള്ളത് ഇതിനെ കുറി ച്ച് വേറെ വേറെന്തേലും അഭിപ്രായം നിങ്ങക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടോ എന്നോട്
അതെ അതെ ഇങ്ങള് പർണത് കാര്യാണ് ഇപ്പൊ ഞാനീ ഒര അട്ത്ത കാലത്ത് ഇങ്ങനെ കുറച്ച് മുമ്പായിട്ട് ഈ ഒരു മന്തി കടയില് ഞാനു ജോലി ചെയ്യാൻ പോയിരുന്നു അതൊര് ഇക്കൊര് നാല് ഇപ്പെരു ഒരു ഒന്ന് രണ്ടു മാസം ലീവ് ഒരു ലീവ് കിട്ടിയ ഉസ്കൂൾന്ന് ലീവ് കട്ടിയപ്പൊ ഞാൻ എന്തായി ഇങ്ങനെ ഒരു മന്തി കടേല് ഞാന് ജോലി ചെയ്യാൻ പോയ്‌ന്നു അപ്പ ഞമ്മക്ക് അതിന്റെ ഉള്ളിലെ സ് സംഭവിക്കുന്നത് എന്തൊക്കെ കറക്റ്റ് നമ്മക്ക് എന്ത യഥാർത്ഥമായിട്ട് അത് മനസ്സിലാവ്ണ്ട് അപ്പോഴാണ് നമ്മള് യഥാർത്ഥമായിട്ട് മന്തി അഥവാ നമ്മള് പൊറത്ത് കാണുന്ന രീതി ഒന്നുല്ല ഉള്ളില് സംഭവിക്ക്ണത് വ്യത്യസ്തമായ രീതികളാണ് അവടെ സംഭവിക്കുന്നത് ഒരിക്കലും ഞമ്മള് ഞമ്മള് ചെലേപ്പം പൊറത്ത്ക്ക് വെര്ന വേറൊരു മണം ഉഷാറായിട്ട് ഭയങ്കര ഒരു ഏഹ് അത് സെറ്റപ്പാക്കീറ്റ് ഡെക്കറേഷനൊക്കെ വെച്ച്ട്ട് എക്കാരം പൊർത്ത്ക്ക് കൊണ്ടരാ പക്ഷെ അയിന്റെ ഉള്ളില് സംഭവിക്ക്ണത് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങള് പർണ പോലെ ഗ്രില്ല് കാര്യയങ്ങളൊക്കെ കമ്പീമ്മെലെക്കെ വെച്ച്ട്ടാ ഇണ്ടാക്കല് അപ്പൊ പലപ്പോയും ഈ കമ്പികളൊക്കെ അതിന്ന് വെര്ന്ന ഒരുപാട് അത് ഉരുക്കാണ് കമ്പികള് ഇങ്ങനെ ചൂടായി ചൂടായിട്ട് അതിൽന്ന് വെര്ന്ന ഒരുപാട് ലാവകള് ഈ ചക്ക് ഈ ഈ കോയീന്റെ മേത്ത് ഇങ്ങനെ പതിക്കാണ് അത് നമ്മള് ഇങ്ങനെ കാണും പക്ഷെ അത് ടേസ്റ്റ് കൂടുല്ല്യ ഇണ്ടത് നിങ്ങള് പർണ പോലെ ടേസ്റ്റ് കൂടാൻ വേണ്ടി അതില് അതിന്റെ രുചി കൂടാൻ വേണ്ടി ആൾക്കാര് വ്യത്യസ്തമായ സാധനങ്ങള് അത് കൂടിച്ചേർക്ക്ണ് ഒരു കള് വ്യത്യസ്തമായ കളറ്കള് വ്യത്യസ്മായ രുചികള് കിട്ടാൻ വേണ്ടീറ്റ് അത്പോൽലെ തന്നെ ഇങ്ങള് പർണ മയോണി സ് വളരെ അധികം അപകടകരമായ സാധനാണ് മയോണിസ് ആൾക്കാര് അങ്ങട്ട് ഒയി ഇങ്ങട്ടത് ഒയിക്കലാണ് അത് ചോറ് ചോർനെക്കാളും ഉപരി അത് കുറെ ആ മയോണിസ് എന്താ പിന്നെ ഞാൻ മനസ്സിൽ ഏറ്റവും വല്യ പ്രയാസ വെചാല് ഈ മന്തി കയിക്കുമ്പൊ പൊതുവെ ആൾക്കാര് കുറേ തിന്നും ഇന്നിട്ട് പള്ള നറഞ്ട്ട് പിന്നെ എന്താവും ഒരു വേവ എന്തേലും തരത്തില് നേ തരിപ്പ് കിട്ടാൻ വാണ്ടീറ്റ് ഒര് വള്ളം കുടിക്കും അതണ് കുടിച്ച് അത് അതും ആ മന്തി ഒക്കെ മ പള്ളേല് എന്നിട്ട് ഒര് ഇങ്ങനെ പരസ് പരംകൂടി കലർമ ഇണ്ടാവ്ണത് അതൊക്കെ ഞമ്മളെ ആരോഗ്യത്തിന് വെല്യ വെല്യ ബുദ്ധിമുട്ട് ഇണ്ടാക്ക്ണ്ട് നമ്മള് ഡോക്ടർമാര് പലരും ഇങ്ങനെ പറയ്ണതാണ് ഇനി മന്തിംകൂടി കൊർച്ച് കഴിഞ്ഞിട്ട് നമ്മള് ആള്കള് ഇപ്പ പൊതുവെ കുടിക്ക്ന്നത് സീ സെവനപ്പ് പെപ്സി കാര്യങ്ങളൊക്കെ കുടിക്കും ഇതൊക്കെ യഭയങ്കര രീതിയില് ആരോഗ്യ പ്രശ്നം ഇള്ളതാ നമുക്ക് എന്തയാലും ഒരുപാട് ചർച്ചയെണ്ട വിഷ്യണ് ഈ മന്തി അത് നമ്മള് ഇപ്പോ നമ്മള് മലയാളികളെ സംബന്ധിച്ച് ഒരുപാട് ചർച്ച വ്യത്യസ്തമായ കടകള്ണ്ട് വ്യത്യസ്തമായ രുചികള് ള്ള മന്തികള്ണ്ട് നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യാ നമുക്കെന്താവ ഒരുഒയിഞ്ഞൊരു സമയം കിട്ടുമ്പോ അമ്മക്ക് ഇതിനൊക്കെ കൂടുതലായിക്കാണ്ടെന്താവാ